ഹലോ എന്താ വർത്താനൊക്കെ?
നല്ല വർത്താനം സുഖം തന്നെ എന്താത്തെ വർത്താനം
നല്ലെന്നേ പ്രത്യേകിച്ചൊന്നുല്ല എന്താ ചായടി ഒക്കെ കഴിഞ്ഞോ
ആഹ് ചായുടി കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇരിക്കായിരുന്നു
ഏഹ് ശെരി എന്താന്ന് പരിപാടി എന്ത് പ്രത്യേകിച്ചുണ്ടോ
ഇന്ന് ചെറിയൊരു സൽക്കാാര ഇണ്ടായിന്.
ഏ അത് ശരി ആ. ആ ആ എന്ത് എന്ത് കല്യാണ പരിപാടി എന്ത് കഴിഞ്ഞണോ.
അല്ലേ ഏഹ അല്ല അത് ആങ്ങ. ആ എങ്ങനെ ഗൾഫില് പോണ ഒരാളൊണ്. അപ്പൊ അങ്ങനെ ഓരോടൊന്നും വരാൻ പറഞ്ഞ് വേറെ ആരുല്ല ആ. ഇല്ല അവിടെ ചെറിയ ഇത് ഞങ്ങള് രണ്ട് പിരക്കാര് മാത്രേ ഉള്ളൂ.
ആ ആ ആയി ശരി ആ.
അതില്ല ചെറുതായിട്ട് പരിപാടിയൊക്കെ കാണാന. ഇഞ്ഞ് ഇപ്പോ പോയിട്ട് വന്നിട്ടൊക്കെ വേണ്ട കാണാന്.
ആഹ് ആ ആഹ് ശരി ആഹ.
ക്കും അവരോട് വരാൻ പറഞ്ഞ്.
ആഹ അ ശരി. ഞങ്ങക്കു ഇന്നരു കല്യാണം ഉണ്ടായിനോ കല്യാണം കഴിഞ്ഞഞ് ഇങ്ങനെന്നി കൊറച്ച നേരായി വന്നിട്ട്.
എ ശരി ഏ എവിടൊന് കല്യാണം.
ഞങ്ങളെ എടുത്ത അയൽവാസന്റെറെോടെ തന്നെ. അഹ് വല്യ കല്ല്യാണേനു കൊറെേ ആൾക്കാരൊക്കെ കൂടി
ആഹ് ആഹ് എങ്ങനെ ഫുഡ്ഡൊക്കെ?
ഫുഡ്ഡൊക്കെ അടിപൊള്യേനു, പല വിധം. ഇപ്പ പണ്ട
ആഹ് ആഹ്, ആഹ് ഇപ്പൊ ഏത് കയ്യ്ണോൽക്കും കയ്യാത്തോൽക്കൊക്കെപ്പം ഫുഡ്ഡൈറ്റംസ് സ് ലെന്നെ രണ്ടയ്റ്റം ഫുഡ്
ആഹ്. എട്ടീസം മുമ്പെന്നെ കല്യാണും എൽ എൽ പലവിധ കല്യാണങ്ങളു ആണല്ലോ.
മെഹന്ദി കല്യാണം ഇണ്ടാവായ്റ്റും എട്ടീസം മുമ്പേ തൊടങ്ങുപ്പം കല്ല്യാണം. അരിക്കുത്ത് കല്ല്യാണം മെഹൻ ന്ദി പിന്നെ റങ്കോലി
ആഹ് ഓരോ കല്ല്യാണം, ആണ് ആണിനും പെണ്ണിനും കല്ല്യാണല്ലേ.
ആഹ് ബ്രൈഡ് ടു ബി.
ആഹ് ആ ആഹ്.
അങ്ങ് വല്യ കല്ല്യാണെന്നേനു. കൊറേ ആൾക്കാരും, ഫുഡ്ഡും പലവി ഇതും, ഇത്രേ പരിപാട്യെന്നേനു.
ഏഹ് അത് ശരി. ഇപ്പങ്ങനേണ്, ഇപ്പം ഫുള്ള് ആർഭാടാണ്. ആഹ്, ഇപ്പയ്ന് കുട്ട്യാള് എന്ത്നല്ല എന്താണ് പർഞ്ഞേച്ചാ കുട്ട്യാള് പറിണെ എന്താച്ചാല് അത്ങ്ങട്ട് അതുപോലെ നടത്തി കൊടുക്കാണ് രക്ഷിതാക്കള്.
ഇപ്പള് ഏത് പ ഇല്ലാത്തോൽക്കും മാണം എല്ലാവിധ കല്യാണും നട്ത്ത.
ആഹ് ആഹ്. അതിന് മക്കളെ ഇഷ്ടാണ് ഇപ്പൊ രക്ഷിതാക്കള് നോക്ക്ണത്. മക്കള് എന്താണോ പറിണത് ആഹ്, മക്കള് എന്താണോ പറിണ ക്കാണ് മ ആഹ് നിന്ന് കൊട്ക്കാണ്.
ആഹ് ആഹ്. പണ്ടൊക്കെ രക്ഷിതാക്കള് എന്താ പറിണെ അയ്നൻസര്ച്ച് ചെയ്യലേനി. ഇപ്പൊ കുട്ട്യാളങ്ങട്ട് പറയലാണ്.
ആഹ്, അന്നൊക്കേർഞ്ഞ പിന്നെ വീട്ടില് വീട്ടില് ഒതുങ്ങിക്കാണ്ടല്ലേന്യോ. വല്യൊരാർഭാടല്ലാതെ പായോണ്ട്ങ്ങനെ അടീകെട്ടിക്കാണ്ടൊക്കൊര് കല്ല്യാണേന്യെല്ലോ. ഇപ്പതല്ല, ഇപ്പ വീട്ടില് സ്റ്റേജ് ജ്ജ് കാര്യങ്ങളൊക്കെ വന്ന്േ.
ആഹ് ഇപ്പ ലക്ഷക്കണക്കിന് പ പൈസ എറിഞ്ഞാണ്ട് കൊടുത്ത കല്യാണങ്ങളല്ലൊക്കെ.
ആഹ്, അതോണ്ടെന്നെ കൊറെേ നെല നിക്ക്ണത്ണ്ട്, കൊറേ നി നെല നി
ആഹ് എത്രയോ പി കല്യാണം കഴിഞ്ഞിട്ട് ഇതാവ്ണോല്ണ്ട് ഓരോ പ്രശ് നയ്ക്കോണ്ടും, കല്ല്യാണം കഴിഞ്ഞ പിറ്റേന്നും ഓരോരോ അപകടങ്ങളും കാര്യങ്ങളും പീഡപ്പിച്ചതായിട്ട് അങ്ങനെ ഓരോന്നല്ലെ കേക്ക, എത്ര പൈസ സ്വർണ്ണും തും കൊട്ത്ത്ട്ടൊക്കേണ്
ആഹ് ന്ന്ട്ടും പോരായാണ്ന്നാ പർഞ്ഞ അവർക്കൊക്കെ പോരായി, പോരായ്മ തോന്നിക്കാണ്ട് കൊലപ്പെട്ത്താണ്.
ആഹ് ഓരോ എത്രൊക്കേ അപകടങ്ങള് സംഭവിക്ക്ണ്.
ആഹ്
കുട്ട്യാളിം അമ്മമാരിം ഇതാക്കും എല്ലാ കൊണ്ടും എട്ങ്ങേറാക്ക്ണോലൊക്കേണ്. അയ്നിപ്പത്തെ കുട്ട്യാ ക്കർഞ്ഞാല് ഓല് ത കണ്ടുപിടിക്കല്ലേ.
ആ അതെ ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പകുതിയിലേറെ ഓല് കണ്ടുപിടിക്കാണ് അത് രക്ഷിതാക്കൾ നടത്തി കൊടുത്ത
ഉം പണ്ടൊക്കെ ഞമ്മൾടെ രക്ഷിതാക്കൾ പറയും നമ്മൾ സ്വീകരിക്കാ അങ്ങനെയൊക്കെയ്നു പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കൂല ഉം
പിന്നെയാണ് ഒന്ന് രണ്ട് കുട്ടികള് ഇല്ലോല് തന്നെ വേറെല്ല വയസ്സായാരൊപ്പം പോവാ അല്ലെങ്കി ഏ രണ്ട് കു ട്ടിയാള് ഇല്ലോല് കുട്ടിയാള് ഇത് പതിനെട്ട് പത്തൊമ്പത് വയസ്സായ ചെക്കന്മാര്
ഓല കു ഓലോ ആ ചെറിയ പെണ്ണ് അങ്ങനെ ക്കേയാണല്ലോ ഉം പരിചയപ്പെട്ടും അതും ഇതും ആയിട്ടേ എന്താ ചെയ്യ്ണെ ഏതായാലും കല്യാണ ക്കെ ഉഷാറ് ആക്കീനി
ആ
എല്ല വിധം ഫുഡുകളെയ്നി ഒന്നും രണ്ടും അല്ല പല വിതെയ്നി ഉം
ഉം ഇപ്പയ്ന് വെൽ ചെല്ലുമ്പോ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ആണല്ലോ
ആ പിന്നെ ഓരോ പേര് കേൾക്കാത്ത ഓരോ ഫുഡംസും
ഉം ഉം പിന്നെ ഈ സ്വീറ്റ്സ്കാള് ഉണ്ടാ ഇല്ലേനേ
ആ എല്ലാംണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസും പരിപാടിം
ആഹ് ആഹ്
എല്ലാവിധ അടിപൊളി പരിപാടികളും ഉണ്ട്
ആത് ശരി
ഉം ഏതായാലും അങ്ങനെയൊക്കെയിഞ്ഞു എന്താ പിന്നെ ചായ കുടി കഴിഞ്ഞോ
ആ ചായ കുടിക്കെ കഴിഞ്ഞു
ഉം മക്കളൊക്കെ സ്കൂക്ക്
ഇന്ന് സ്കൂള് ഇല്ലല്ലോ അപ്പൊ ഇവടെ ഉണ്ട് ഒക്കെ ഇങ്ങനെ
ആ അത് ശരി അതേക്കാരല്ലേ ഇന്ന് സൽ
ഉം ആ ആ അവര് വൃദ്ധി ആയിട്ടും അങ്ങനെയിട്ട്
ഏഹ് ഫുഡൊക്കെ എന്താ ഉണ്ടാക്കിയെ
ആ അല്ല പൊറത്ത്ന്ന് കൊണ്ട്രിച്ച് മന്തി കൊണ്ട്രിച്ച്
ആ എല്ലാരും അങ്ങൻ തന്നെയാണല്ലോ വീട്ടില്ണ്ടാക്ക എല്ലാർക്കും മടിയാ
ആഹ്
സാധനം ചെലവഴിക്കാനും അതേ പോലെന്നെ ഉണ്ടാക്കാനും എല്ലാം കൊണ്ടും മടിയാണ് എല്ലാർക്കും
അതെ അ പിന്നെ നമ്മള് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാലോ ഇതുണ്ടാവുല്ല ഗ്യാപ്പ് കിട്ടൂല ആ ഉച്ചകൊക്കെ ആവുമ്പോ നമ്മള് ഒന്ന് ഒഴിഞ്ഞിരിക്കട്ടെ എന്ന് ചെലപ്പോത്തിന് പിന്നെ ഓര് വര്‌ല്ല് പിന്നെ ഓൽക്ക് ഫുഡ് എടുത്ത് കൊടുക്കല് പിന്നെ അത് ഓല് പോയതിന് ശേഷം കൈ പാത്രൊക്കെ കഴുകി അടുക്കള ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് അവിടെ ഒരു ഫ്രീഡല്ലല്ലോ
ആ പിന്നെല്ലേതും വേണ്ടേ പിന്നെ രാവിലെ നമ്മള് തുടങ്ങിയാ പിന്നെ ഇത് കയ്യോളം നമുക്ക് ഇത്ണ്ടാവൂല
ആ അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഓർഡർ ചെയ്ത് സാധനം ഇങ്ങട്ട് എത്തിച്ചു തരും അപ്പൊ പിന്നെ ഓർഡർ ചെയ്ത് സാധനം എത്തിച്ച് തന്നാണ്ട്
ആഹ് ആഹ് അയ് ശരി
ബീഫ് കൊർച്ച് ബീഫ് ഇവടെ വീട്ടില് ണ്ടാക്കിം ചെയ്ത്
ഏഹ് അയ്ശരി ആ ആ ആഹ് അയ് ശരി അതെ അങ്ങനെ
ആ അതേപ്പ നടക്കൊള്ളു അത്പിന്നെ ഒന്നാമതീ മയ ത്ത് ങ്ങനെ അങ്ങട്ട് ഇങ്ങട്ടെല്ലിക്കാണ്ട് ആ അതയ്ലേറെ ബുദ്ധിമുട്ട ഇന്ന് ആ ഇന്ന് വെയ്ല്ണ്ട് ഇന്നലേം മിനിയാന്നൊക്ക ഭയങ്കര മഴേനി
ആഹ് ആഹ് അത് ശെരിയാ ഈ മയത്ത്ന്ന് സാധനം കൊണ്ട്രലും ണ്ടാക്കലും
നടക്കൂലേ ഒരു ഇത് കിട്ടൂല ആഹ്
സാ എല്ലാരും അങ്ങൻത്തെന്നേണ് എന്തേലും ചെറിയ പരിപാടിയോ വേറെന്തേ പെര്ന്നാളോ എന്തായാലും
ആ ഇപ്പൊ പെരുന്നാക്കൊക്കെ അങ്ങനെന്നല്ലേ
പെര്ന്നാളൊക്കെ ഫുഡ് ആ പെര്ന്നാളൊക്കെ ഫുഡ് ഇപ്പ എല്ലാരും ബക്കറ്റ് ആയിക്കോണ്ട് ബക്കറ്റ് ബിരിയാണി അങ്ങനെ ഓ
ആഹ് ആഹ് ഓരോ ചലഞ്ചും കാര്യങ്ങളും ആയിക്കാണ്ട്‌
ആഹ് ആഹ് ആഹ് ഏതായാലും ഇപ്പത്തെ തലമുറ വേറെ മോഡല നമ്മളത് വേറെ വാ
ഇനി ഇവിട്ന്നും ന്യൂജനാവാനല്ലേ പോണത് ഇതുപോലെ നിക്കൂലല്ലൊപ്പൊ
ഇപ്പ ഇപ്പപ്പൊന്തൊക്കെണ് പലവിധല്ലേ ആത് പ്പ ആദ്യത്ത്
പ്പോണപ്പൊ
ആ ആദ്യത്തെ പോലൊന്നല്ലല്ലോ
ആ മറ്റേതൊക്കെ ഞമ്മക്ക് പണ്ടൊക്കെ ന്ന് പർഞ്ഞ പെര്ന്നാക്കൊര് ബിരിയാണി ആ ഒരു നൈറ്റ്‌ നെയ് ച്ചോറ് അതെന്നെ നമ്മള് വീട്ടില്ണ്ടാക്ക ആ അതെന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് ന്ന് കഴിക്ക അതൊരു വേറൊരു രസേനു
ഉം
ഇപ്പൊ അതല്ലല്ലോ
തലേന്നെന്നെ ണ്ടാക്കല് തൊടങ്ങലും വെക്കലൊക്കെ നല്ല രസെനല്ലോ അദ്യത്തെ ഇപ്പത്തെ പെരുന്നാൾ ന്റെ മാതിരി ഇപ്പൊന്നും രസല്ലല്ലോ
ഏഹ് ഏഹ് ഇപ്പൊട്ക്ക ഇപ്പയ്ന് എവ്ട്ക്കും പോവറ് പോവാറൂല്ല അയൽവക്കത്ത്ക്ക് വെരെ വെല്ലാതെ പോവൽല്ലല്ലോ അന്നൊക്കെർഞാ ഫുള്ള് എല്ലോട്ത്ത്ക്കും പോവലും
ഉം അ മക്കളും എല്ലോട്ത്ത്ക്കും പോവലും ഒക്കെ രസേനി ഉം ഇപ്പം മക്കക്കും മടിയാണ് എല്ലാ ഞമ്മക്കും മടിയാണ്
ആഹ് ആഹ് ഇപ്പൊ മക്കളും പോവൂല മക്കളോട് പോവാൻ പർഞ്ഞാ അവരും കേക്കൂല
ആ ആ ആ
പൊയ്ക്കോളിന്ന് പർഞ്ഞാല് അവരും തന്നെ മടിച്ചിരിക്കും
ഉം ഓലൊക്കെ ഫുഡ് കഴിച്ചാണ്ടും അവടെ ഇവടിം നേരം കൺക്കാക്കും
പ്പം വെയിലത്തല്ലേനോ വെയിലും ആവുമ്പോ തീരെ പൊർത്ത്ക്കെർങ്ങൂല ഫുഡയ്ച്ച് ഞമ്മക്കെന്നെ ഓരോര്ത്ത് ഇരിക്കാന്ന് കെര്തും അങ്ങൻത്തൊരു വെയിലേനല്ലോ
ആ വയങ്കര വെയ്ല് ആയ് അതൊക്കെ ആണല്ലോ പിന്നെ എവ്ട്ക്കും എറങ്ങൂലല്ലോ നമ്മളൊന്നും ഉം
ക്കെ ആ വെയ്ല്ന്റെ ഏറെ എര് പ്പോ മയ വെര്ലും തൊടങ്ങി ലേ രണ്ടീസം കൊണ്ടെന്നെ
ആ വെയ്നൊക്കെപ്പാടെള്ള മഴ വന്നുന്ന് പേട്യ പ്പ മഴ പെയ്യണണ്ട്ട്ടെന്നെ
രണ്ടീസം പെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പോത്തിനന്നെ ഏകദേശം മുഴുവൻ കെൺറ്റിലാവട്ടക്കെ വെള്ളല്ലാത്തവർക്ക് ഒറ്റടിക്ക് വെള്ളയിട്ടുണ്ട്.
ആഹ് പേടിയാണാണും ഭയങ്കര മഴയാണ്. ഒക്കെ ഉം എന്തെങ്കിലും അപകടങ്ങളൊക്കെയ്
ആഹ് അതാണ് പേടി. ഇപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷല്ലെ ഇപ്പ ഇത് വയനാട്ടില് ഇപ്പൊ ഒരു പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്.
ആഹ് അതൊന്നും മറക്കൂലല്ലൊ നമ്മള്. അത്
കുടുംബങ്ങളാണ് ഇപ്പ അതില്ലാതായതയില്. നമ്മള് ഈ എവിടെയെങ്കിലും ഒ ഇപ്പ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇതിപ്പോ ഈ ഏഹ് അടുത്തന്നെ ആയപ്പം തന്നെ എല്ലാവർക്കും ഒരു എടങ്ങേറ്.
ആഹ് ആഹ് ഏതായാലും.
ഏന്താ പിന്നെ. ചായക്ക് കടിയൊക്കെ ഇണ്ടോ?
ആഹ് ചായക്ക് സ്നാക്സായിട്ടെത്തുല്ല. അങ്ങനെ പൊരിക്കണ്ടയിനേ ബേ ക്കേറി ഐറ്റംസ് ഇണ്ടായനി. അത് ഇങ്ങൻ
പൊരിക്കടി എന്തെങ്കിലൊക്കെ വാങ്ങലോ
ആഹ് വാങ്ങലുണ്ട്. ഇടക്കൊക്കെ വാങ്ങും. പിന്നെ അത് അർഞ്ഞാ അത്ര ഹെൽത്തിയല്ലല്ലോ. ചായ ചായ തന്നെ അങ്ങനെ കുടി ക്കറൊന്നുല്ല. എപ്പ ഴെങ്കിലും ഒക്കെ ഇങ്ങനെ കുടിക്കൊള്ളൂ.
ആഹ് വെള്ളം കുടിച്ചിണ്ന് എത്ര നല്ലത് കിട്ടൂല. ചായൊക്കെ ഭയങ്കര കേടാ.
ആഹ് ആഹ് എന്തെങ്കിലൊക്കെ ജൂസ് ഫ്രൂട്ട്സ് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കി ജ്യൂസ് ഒക്കെ അടിച്ച് കുടിക്കുന്നല്ലാതെ
ആഹ് ആഹ് ആഹ് അത് ശരിയാ ഉം
വേറെ ന്തായി
വേറെന്നാല് ന്നായിക്കോട്ടെന്നാല്. പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ.
ഏഹ് ഇല്ലല്ല.
ആഹ് ആഹ് എന്നാ ശരി എന്ന ഓക്കെ ട്ടോ.